ഹലോ
ആഹ്
കേക്കാവോ?
ഓ കേക്കാം
ആഹ് ഞാനാണേ ഹോസ്പിറ്റലിൽ പോണംന്ന് കണ്ട് വിചാരിച്ചിരിക്കുവാ വയ്യ അങ്ങ്
ആഹ് ആഹ് പനിയാ?
ഉ പനി ഈ കാലാവസ്ഥയുടെ യാൻ തോന്നുന്നു ഒരു ഒരു കണക്കിനല്ല ഇത് ഇപ്പൊ തേണ്ട വെയില് വന്നേ നമ്മള് തുണി അങ്ങോട്ട് അലക്കി വിരിക്ക ക്കാൻ ചെല്ലുമ്പോ മഴ പെയ്യും പിന്നെ നമ്മള് ഓടി ഇറങ്ങി
ഇടാതെക്കന്നല്ലേ പിന്നെ അയിന്റെ ബേക്കില് നടക്കണം ആഹ് നമ്മളെ ടൈമ്മട് പോവല്ലാതെ തിരുമ്പിയാ ഉണങ്ങൂല്ല
അതെ
ഇവിടെ പ്പതാ നല്ല മഴ നല്ല മഴയാന്ന്
ഇന്നലെ ഇതുപോലെ ഓടി എടുക്കാൻ പോയപ്പോ മഴ കൊണ്ട് അതാന്ന് തോന്നുന്നു പനിക്കുന്ന ഉം
ഉം
ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മുടെ പണ്ടത്തെ ഇതുപോലൊന്നും അല്ലല്ലോ ഭയങ്കര അ അസുഖങ്ങളും
എല്ലാ തരം അസുഖങ്ങളും ഉണ്ട് ഞ്ഞി വീ വീട്ടില് രാൾക്ക് പനിച്ചാൽ മതിയല്ലോ എല്ലാർക്കും വരും അത് മാ ക്കൊക്കെ ആയാലും ഒരു ഒരാൾക്ക് പനിച്
അമ്മയ്ക്ക് പനിയായിരുന്നു അമ്മയുടെ മാറി കൊറച്ചു കുറഞ്ഞ് അ അത് ആണോന്നും അറിയത്തില്ല.
ആഹ സംഭവം ആ വീട്ടില് വന്നാല് ബെടക്ക് അങ്ങനെ മക്കള് ഏതോ ഒന്ന് കൊണ്ടന്നാതി
അയ് പിന്നെ ഇനിക്കും പനിക്കും എല്ലാർക്കും എല്ലാർക്കും രോരു ഗുളിക കുടിക്കണം. അതെ
ആ ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമുക്ക് മാസ്ക് ഒന്നും ഇടിയിച്ച് വിടാൻ പറ്റില്ല ഇതിങ്ങൾ അവിടെ ചന്നിട്ട് ഊരും.
ഏ അത് ആ പിന്നെ ഐമല് വളി കളി കളിയായിരും
ആ തിരിച്ചു വരുമ്പം വീണ്ടും വെച്ചൊണ്ടും വരും നമ്മള ഓർക്കും ഇതുങ്ങള് വെച്ചേക്കുവാന്ന് ഇതുങ്ങള് നമ്മളെ കാട്ടിം നമ്മളെ
കൊറേ നേരം ഇരിക്കണല്ലേ
ഉം ഇതുങ്ങള് നമ്മളെക്കാട്ടി വലിയ പുള്ളികളാ അതുകൊണ്ട് അതും പറ്റത്തില്ല എവിടന്നെങ്കിലും പനി പിടിച്ചോണ്ട് വന്നിട്ടേ
ആഹ് ആഹ്
നമ്മുടെ കൂട്ടല്ലല്ലോ പ്രായമായവരും കൊച്ചുകുട്ടികളും പിടിച്ചു നിക്കത്തില്ല
ആഹ്
നമ്മൾക്ക് നമൾക്ക് പിന്നെ ഒരു ശകലെങ്കിലും ആവത് കാണും.
ഓക്കയ്ന്ള്ളൊരു പ്രതിരോധം ഇണ്ടാവുല
ആ അതെ ആഹ്.
പിന്നെ എന്താ ചക്കിം മാങ്ങ്യാെക്കെ ഇണ്ടോ അവിടെ.
ചക്കെക്ക്യുണ്ട്. ഈ സീസണില് എങ്ങനാണ് ചക്ക മാ മാങ്ങതാണ്ട്. ഇന്നലെ കൊണ്ട് വെച്ചിരുന്നു. പക്ഷെ കഴിക്കാൻ പേടി. ഇപ്പ ന അസുഖങ്ങളായത് കൊണ്ടെ നിപ്പെം എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം. നമ്മള് ആവുന്നതും
ഇല്ല അങ്ങനെ ക്കെ പറിണ്ട്. ക്ക് എറങ്ങണേനൻസരിച്ച് ഓല് പേര് ഇട്ട് ഇട്ടോള്ള്.
അതെ ഇങ്ങനെ പേര് എവിട്ന്ന കണ്ടുപിടിക്കുന്ന അതും പെണ്ണുങ്ങളുടെ പേര്. ആണുങ്ങൾ കളിയാക്കുന്നത് കേൾക്ക. കോമഡിക്ക്യത്തൊക്കെ.
ഉം.
ഉം പെണ്ണുങ്ങടെ പേരാ. ചുഴലിക്കാറ്റിന് പെണ്ണുങ്ങളുടെ പേര്. രോഗങ്ങക്കും അല്ലേയ്.
ആഹ് ശെര്യ എല്ലത്തിനും ഓരോ പേര് വേഗം.
ആഹ് പിന്നെ വേറെന്താണ്. പരിപാടി
വേറെന്താ
അവിടൊക്കെ മീൻകറി എങ്ങനാ വെക്കുന്നെ സാദാമുറോ.
മീങ്കറി ഞങ്ങള് മൊളകിട്ടാ വെക്കല് സാധാ - - ഉള്ളിം ഇതൊക്
എന്തൊക്കെ ചേർക്കും അതില്.
സാധാ അങ്ങനെ ഉള്ളി ഇന്തൊക്കെ വാട്ടി അയ്ല് മൊളക് മസാലകളൊക്കെ ഇട്ട്.
ആഹ് ആണല്ലെ.
അങ്ങനെ. ആ അങ്ങനെ തേങ്ങ അരച്ചാണ്ട് ഇവെടെ മീൻകറി അങ്ങനെ വെക്കല്ല. അ വല്യ ഇഷ്ടം
ആ ഇവിടെയും വെക്കത്തില്ല. പക്ഷെ ചെലർ പറയുന്ന കേക്കാം അവരുടെ അവിടെ
ആഹ് അങ്ങനെ ആ അങ്ങനെ വെക്ക്ണ സ്ഥലും ഇണ്ട്.
ഉം ഇവിടെ വല്ല സ്പെഷ്യല് ആയിട്ട് എന്തേലും പ്രോഗ്രാം വരുവാണെ മാത്രെ വെക്കത്തൊള്ളൂ.
ഉം ഉം മക്കക്ക് അയ്നി പച്ച പ പച്ചക്കറ്യാെന്നും ഇപ്പം ഇഷ്ടല്ലല്ലോ. മാക്ക് ഓ. എന്തെങ്കിലൊന്ന് ഓൽക്ക് വേണം കോഴിയോ, മീനോ, ഇറച്യാെ
ഉം
ഓരോ ആപ്പുകളീന്നെ
ആഹ് ആഹ്
ഓർഡർ ചെയ്ത് വരുത്തിച്ച് കഴും - -
എന്തെങ്കിലും ഒരു പ്രത്യേകത കിട്ടാ ഒരു ബർത്ത്ഡേയോ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിക്കല്ലെ. ഇപ്പം പൊറത്ത്ന്ന്ള്ള ഭക്ഷണം
കയിക്ക
ഇവടെ അങ്ങനെ പൊതുവെ കൊറവാണ് ന്നാലും എന്തങ്കിലും ആരെ ഒരാള് ബർത്ത്ഡെക്കെ ഇണ്ടെങ്കിൽ അങ്ങനെങ്കിലും ഇപ്പനെ സോപ്പ് ഇട്ട് ഞെരു ബ്രോസ് ജോ ശവർമ്മയ അതൊക്കെന്തെങ്കിലു ഒക്കെ
ആഹ്
കയിക്കാല് ഒന്നെങ്കി ഇങ്ങോട്ട് കൊണ്ടുവരും ഓഡർ എയ്യും ഓൽക്കൊരു ചാൻസാണ്
ആണല്ലേ
ഇപ്പ അങ്ങനായി പോയല്ലോ ഇപ്പൊ ഈ സാധാ പിന്നെ സാധാരണ തന്നെ അമ്മളൊക്ക് കുക്ക് കയണന്നെ എപ്പോഴെങ്കിലു അമ്മളൊക്കെ ഒരു എറച്ചിയും കോഴിയും മീനും ഒക്കെ കൂട്ടലൊള്ളേയ്നിം ഇപ്പൊ അതൊക്കെന്നെ സ്ഥിരന്നല്ലേ ഇനി പാലായലും ഈ വീട്ടി നിന്റെ ചെറിയ മോക്കൊന്നും മോ മോൾക്ക് കുട്ടിയോക്ക് മിന്നെ സ്കൂളിൽന്ന് കിട്ടിയാല് തിന്നൂല അതേമാതിരി ഇങ്ങോട്ട് കൊണ്ടുവരും ഞ അങ്കൻവാടിലും ഒക്കെ ഒക്കെണ്ടല്ലോ പ്പോ പാല് മുട്ട ഒക്കെ
ആഹ്
അപ്പോം പിന്നാആ് പിന്നെ ടീച്ചറൊക്കെ പറയണേക്കാം വേണ്ട ഓൽക്കൊന്നും ഞമ്മളൊക്കെ പഠിക്കണന്നൊന്നന്ന് എന്തെങ്കിലും ആക്ക് കാണാനും കൂടി അമ്മൊ ഒന്നും കിട്ടൂലായിനിം ഇപ്പൊ ഇവർക്കൊക്കെ കിട്ടിയതും കണ്ടിട്ട് ഏറീറ്റെ വേണ്ട സ്കൂളിന്നൊന്നും കിട്ടുണേ
അതെ അതെ
ആഹ് അയിനിപ്പഷ്ടാ നമ്മളിപ്പോ വീട്ടിലന്നെ സ്ഥിരം ഇഞ് പ്പ ചായന്നെ ആയാലും കട്ടൻ ചായ വേണ്ടാന്ന ഇവിടെ പറയാൻ വേം പറയും കട്ടൻ ചായ വേണ്ട
ആഹ്
ഏഹ് സ്ഥിരം പാലും മുട്ടയും ഓക്കെ ഓല്ക്ക് കണ്ട് കണ്ട് കണ്ട് ഇങ്ങനെ ശീലായന്
അത് ശരിയാണ്
പിന്നെ ഓരോ ങ്ങ്‌ ഉപ്പ വിചാരിക്കും അമ്മളോ അങ്ങനൊന്നും കിട്ടാതെയാണ് വളർന്നെ അപ്പൊ ഇനി മക്ക ക്ക് അങ്ങനെ ഇത് വേണ്ടന്ന് വിചാച്ചിട്ട് വേണ്ടേത് ഓല കൊണ്ട് കൊടുക്കും ചെയ്യും
അതെ
നമ്മള് കൊടുത്ത് കൊടുത്തെ ഈ കുട്ടിയോള് അങ്ങനെ വ ശീലി യൊപ്പം ലേസ് ആണെങ്കിലു ഒക്കെ ഭയങ്കര വിഷവാ
മ്മള് യമ്മള് എങ്ങനെയാണോ ശീലിക്കണെ അതുപോലന്നെ ഓൾ പഠിക്കിയ
ഉം അതെ നമ്മളെന്നിട്ട് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കുഞ്ഞിലെ തന്നെ
ഞമ്മള് വിചാരിക്ക ഇനി അമ്മ മക് ക്കൊക്കൊരു പോരായ്മ വരുത്തണ്ടാരിച്ച് നമ്മളൊക്കെ വാങ്ങി കൊടുക്കും ചെയ്യും ക്ഷെ നമ്മളാ പോരായ്മകളൊക്കെ കണ്ടാണോല് വളരണ്ടെ അക്കപ്പ ഞമ്മക്ക് നിശ്ചയ ഇല്ലാഞ്ഞിട്ടല്ല ന്നാലും ഇല്ലെങ്കിലു എങ്ങനെങ്കിലും ഇണ്ടാക്കി ഓൽക്ക് ഒപ്പിച്ച് കൊടുക്കും
അതെ അതെ
ഉം
അതാണ് നമ്മള് തന്നെ അല്ലെ കുഞ്ഞിലെ ഫോൺ കൊടുത്ത് ഇതിങ്ങളെ കഴിപ്പിക്കാൻ തൊടങ്ങുന്നെ പിന്ന പിന്നെ ഇതുങ്ങളാ ആ ഫോണൊന്ന് വെച്ച് കയിഞ്ഞാ
അയ് ശെരിയാ ഞമ്മക്ക് എപ്പളെങ്കിലും ഒരു സ്വസ്ഥത ഇത് കിട്ടട്ടേന്ന് വിചാരിച് ച്ച് അമ്മള് കൊടുക്ക്ണത് വെറുതേണ് അത് തെ അത് ഓൽക്ക് പ്രശ്നാകന്നത് ഇപ്പൊ അതിമ്മെ നിശ്ചല്ലാഞ്ഞിട്ട് ഒന്നു അല്ല
അതെ അതെ
ഫോണ് കിട്ടിയാ പിന്നെ ഓൽക്ക് യാതോരു പ്രശ്ണൊല്ലല്ലോ. എന്താ ഒത്തൊരുമ
അതെ. അല്ലെങ്കി പരസ്പരം അടി ടി വി വെച്ചാ ടീ വീ ടെ റിമോട്ടിനടി. ഫോൺ പിന്നെ എല്ലാരും അങ്ങിരുന്ന് കണ്ടോളും അതെന്താന്നറിയത്തില്ല. ഫോണിക്കാണുമ്പോ കൊഴപ്പവില്ല.
അയിന് ചെറുതടി ക്ക്യ അങ്ങനേണ് മാക്സിമം എങ്ങനെങ്കിലും കൊടുക്കണ്ടാന്ന് വിചാരിക്കു അത് പിന്നെ എങ്ങനെങ്കിലും ഉമ്മ ഗ്രൂപ്പില് വായിച്ചു കൊടുക്കാണ്ട് മറ്റേണ്ട് മർച്ചേണ്ട്ന്ന് പർഞ്ഞ്, എങ്ങനെങ്കിലും കഴിക്കലാകും ഇന്ന‌ട്ട് പിന്നെ ആ വായന വേം കഴിഞ്ഞിട്ട് പിന്നെ പോയോക്കു മ്പൊ എന്ത‌ പണി
ഗെയിം കളി ഇപ്പൊ പിള്ളേരങ് ഗെയിം അഡിക്റ്റും കൂടാ.
ഗെയിമ്ങ്ങനെ സ്വന്ത ഓല് ആരും കേറ്റിയൊടുക്കൊന്നും വേണ്ടല്ലോ ഒക്കെ അറിയാലോ കേറ്റ്ണവും
അതെ അതെ.
ഒയിവാകും, ഒക്കെ അറിയാം,
ആഹ് വയ്യാഴ്ക ഒക്കെ വരുമ്പഴേ ഇപ്പം കുട്ടികക്കൊക്കെ ഭയങ്കര ഇ കണ്ണിന് ഇതും ഒക്കെ വരുന്നുണ്ടല്ലോ വയ്യാഴികളും ഒക്ക ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്തോ കുട്ടികളുടെ ക ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലേ സെല്ലുകളൊ ക്കെ നമ്മുടെ പോലല്ലല്ലോ? ഇപ്പം ഇത്ങ്ങള് ഫോണിലോട്ട് നോക്കിയിരിക്കുമ്പഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാ ഇ പ്പൊ കണ്ണിന്റെ എറ്റവും കൂടുതല് പ്രശ്നങ്ങൾ വരുന്നെ കൊച്ചുകുട്ടികക്കാ
ആഹ് കൊച്ചു കുട്ടിയാക്കെന്നെ ഇപ്പൊ കണ്ണാശുപത്രിയിലൊക്കെ പോയാലും എല്ലാരും പറയ്ണെ കേക്കാ ചെറീയെ മക്കൾ എത്രയാണ് ഇള്ളതെന്ന്,
അതെ നമ്മള് പണ്ട് കാലത്താണെ ഈ തിമിരൊക്കെ ബാധിച്ച് ഒത്തിരി പ്രായമായ ആളുകൾക്കാണ് കണ്ണ് കാണാത്തെ
ഉം ഉം
അല്ലെ പക്ഷെ ഇപ്പോ കുഞ്ഞു കുട്ടികൾ വരെയാണ് ക്ലാസ് വെച്ചേക്കുന്നെ.
ഉം
അല്ലേ?
ആഹ് അത് ശെരിയാ എന്താ ഒര് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെന്നെ ഇണ്ടാവാക്കല്ല ഒരു കണ്ണിന്റെ ഒരു കണ്ണട ഇട്ട്കാണ്ട് ഓളെ ക്ലാസ്സിലൊക്കെ ഇണ്ട് മോളെ ക്ലാസ്സിലൊക്കെ
ആഹ്. അതുപോലെ തന്നെ ഓരോ ക- ഇത് കുട്ടികക്ക് ഈ കാലഘട്ടത്തി നോക്കുന്നതും എടുക്കുന്നതും എല്ലം കുട്ടികക്ക് പ്രശ്നങ്ങളല്ലേ. എത്ര കുട്ടികളാണ് നമ്മള് ഫോൺ കൊടുത്തില്ല, എന്നൊക്കെ പറഞ്ഞഞ് വീട്ടുകാര് ഫോൺ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ആത്മ യ്യുന്നു ആത്മഹത്യചെയ്യാൻള്ള ധൈര്യവർക്കെവിടുന്നാന്ന് എനിക്കറിയത്തില്ല
അതന്നെ അതും ഈ ഫോണിൽ നോക്കിയണ്ട് ഉള്ള ഉണ്ടാവുന്ന ധൈര്യ തന്ന ആവും ഓരോ
ആഹ് അതുവല്ല ഇതുങ്ങള് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താ മരി
ഏഹ് ഞമ്മള് ഞാനൊക്ക കേക്കുമ്പോ ഞാൻ വിചാരിക്കണ്ട് ഒരു എട്ട് വയസ്സും ആറു വയസ്സും അവര് ഇപ്പ നേരം അഞ്ചു വയസ്സായ ഒരു കുട്ടി ചെയ്ത്
അതെ കുഞ്ഞു കൊച്ചല്ലേ അതൊക്കെ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന്‌
യും പിന്നെ ആ ജീവാണ്ട് പോവണവരെ ആ വേദനയും സഹിക്കണ്ടേ
അതുവല്ല അവര് ന ബാക്കിയുള്ളവരോടുള്ള ദേഷ്യത്തിൽ ചെയ്യുന്നത കൊച്ചു പിള്ളേര് ബാക്കിയുള്ളവര് നശിച്ചു പോട്ടന്ന്പറഞ്ഞ് അവര് ചെയ്യുന്നേ ഇങ്ങോട്ട് തന്നില്ല അമ്മയ്ക്ക് അമ്മ കരയണന്ന് പറഞ്ഞ് പിള്ളോര് ചെയ്യേ പക്ഷെ ആർക്ക് പോയി പിള്ളേർക്കല്ലേ പോന്നു അത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ല
ഉം അതൊന്നും അപ്പത്താ ദേഷ്യത്തിനേ ചെയ്യന്നെ വാഷും ദേഷ്യം ഇപ്പൊ അതാണ് പറഞ്ഞത് നമ്മളീഈ മക്കളെ പിന്നെ പോരായ്മയും ഇല്ലായ്മയും ഒക്കെ അറിഞ് വളർ ത്തണംന്ന് പറയ്ണെ അയിനാണ് അപ്പൊ എന്തെങ്കി എന്തെങ്കിലും ഒരു പോരായ്മ അട് വരുമ്പോത്തിനും ഓൽക്ക് അടെ തോന്നണേ
അതെ
ണ ഇപ്പഴത്തെ കാലത്തിന്റെ പോ പോക്കാണ്
അത് ശരിയാ അത് വളത് ശരിയാ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ
ആഹ് ആഹ് ആയിക്കോട്ടെ